ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ് കേക്കുന്നൊണ്ട് കേക്കുന്നൊണ്ട്. താങ്കൾ കേൾക്കുന്നൊണ്ടോ
ഉം കേക്കുന്നൊണ്ട് കേക്കുന്നൊണ്ട്. എന്ത ശെയ്യണത് എന്ത ചെയ്യ്ന്നെ
ഞാനിപ്പോ വെറുതെ ഇരി ക്കുക ആയിരുന്നു ഒരു ബുക്ക് വായന എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ വെറുതെ ഒന്ന് അങ്ങനെയിരിക്കും ക്കുകയായിരുന്നു. താങ്കള് എന്താണ് ചെയ്യുന്ന ഓ ഞാനൊരു വായന പ്രേമിയാണ്
അഓ എന്തൊക്ക ബുക്കേള് വായിക്കല് നോവലാ ണോ ഷോർട്ട് സ്‌റ്റോറി ആണോ
അങ്ങ്ന അങ്ങനെ ഒന്നും ഇല്ലേ. ഇപ്പ ഇവിടെ ഒരു ബുക്ക് കെടക്കുന്നുണ്ടെങ്കി ഞാൻ അത് എടുത്ത് വെയ്ക്കും. വളരെ അധികം അത്രയ്ക്ക അധികം വായി കഴിച് റ്റോണിക് അതെ അതെ വളരധികം എനിക്കെൻ്റെ എ എൻ്റെ എൻ്റെ അമ്മയാണോ അച്ഛനാണോ ഇഷ്ട്ടോ ചോയിച്ചാ എനിക്ക് അമ് ട്ടീം ബുക്കുകളെയാണ് ഇഷ്ടംന്ന്
ഓഹോ അങ്ങനെ അത്രക്കിഷ് ഷ്ട്ടാണല്ലേ ബുക്കുകളെക്കെ ഉം എന്നിട്ടിപ്പോ എ ത്ര ബുക്കുകള് വായിച്ചിട്ടുണ്ടാവും?
ഞ അങ്ങനെ നോക്കിയാ ഞാൻ ജനിച്ചത് മുതലെടുത്ത് നോ ക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാനറിയില്ല അത്രക്കധികം ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടാകും.
ആഹ് അതെൽ ഏത് ആ ഓതറിനയാണ് കൂടുതൽ ഇഷ്
അങ്ങനൊന്നു ഇല്ല എല്ലാവരേം എനിക്ക് ഇഷ്ടാണ്. ആഹ് അങ്ങനെ ഞാ അത്രേങ്കി പറഞ്ഞോന്ന് നമക്ക് എൻ്റ ബുക്ക് നമ്മള് ഒരിക്കലും ബു ക്കിനെ വേർതിരിച്ച് കാണാൻ പാടുകയില്ല. അപ്പം നമ്മള് എല്ലാ ബുക്കും വായിക്കണം
ആഹ് എല്ലാ ബുക്കും വായിക്കു അ
നമ്മൾക്ക് ഏ എ അതെ ഏത് ബുക്ക് ക്കിന്നാണ് നമ്മക്ക് വിവരങ്ങൾ ശേഖരിക്കാം പറ്റ്
ആഹ് ആ അതെ അതെ അതെ അങ്ങ്നെ. അപ്പം ഞാന് ലൈബ്രറി കൂടെ പോയിട്ടാണ് ബു ക്ക് കിട്ടില്ലേ അതോ അങ്ങനെ സ്വന്തായിട്ട് ബുക്ക് വാങ്ങാനാണോ
സ്വന്തായിട്ട് ബുക്ക് മേടിക്കും കാരണം ഞാൻ കൊറച്ച് പൈസെള്ള കൂട്ട
അതേ അല്ലേ കുറച്ച് റിച്ചായതുകൊണ്ട് സ്വന്തമായിട്ട് ബുക്കു വാങ്ങണതാവല്ലേ ഇഷ്ടം. ആ അങ്ങനെ ബുക്ക് കോൺട്രിബൂ ട്ട് ചെയ്യലോ
അത് ഞാന് എങ്ങനെന്നു വെച്ചാ ഒരു നാലഞ്ചു പ്രാവശ്യം പിന്നെയും ഇട ക്ക് ഇങ്ങനം വെറുതെ ഇരിക്കുമ്പം ഏ എത്ര വായിച്ചു കഴിഞ്ഞാലും പിന്നെ എനിക്ക് വേറെ കുറേ സമയം വെറുതേയിരിക്കും. അത് ഇഷ്ടം പോലെ എനിക്ക് എനിക്കിഷ്ടപ്പെ ട്ടേ കൊർച് ച്ച് നോവലുകൾ ഉണ്ട് ഈ അത് ഏ ഹോ ഹോ അതു ണ്ടോന്ന് ചോദിക്കണോ?
ആ വീട്ടില് സ്വന്ത
ഈ നമ്മടെ അഗ അഗ്നിച്ചിറകുകൾ ഇല്ലേ എ. പി. ജെ. അബ്ദുൾ കലാമിന്റെ അതിനൊക്ക വളരെ അധി കം ഇൻസ്പിരേഷനായിട്ട് തോന്നിട്ടുള്ളെരു
ആ ആ ബുക്കിന്റെ ഒരു ചെറിയൊരു സം മ്മറി അറിയാൻ പറ്റുമോ ഇപ്പം താങ്കൾക്ക്?
അത് ഇപ്പോൾ പറഞ്ഞാ ശരിയാവത്തില്ല. ആ താ അത് വായിട്ടില്ലേ?
ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചി
പിന്നെ എന്തിനാണ് തനിക്കതിന്റെ ഒരാവശ്യം?
അല്ല അതെ ഞാനിപ്പ വെറുതെങ്ങനെ ത തന്റെ മറ്റേ ആ ബുക്കിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെ
അത് ബുക്കിനോട് പറ്റിയുള്ള കാഴ്ചപ്പാട് എന്ത് വെച്ചാൽ നമ്മള് നമ്മള് ഇവിടെ ജീവിതത്തിൽ നിന്നു പോവും. പോയാണങ്കിൽ ക്കെന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുക് പിന്നീടുള്ള മുന്നോട്ടുള്ള ആ ഒരു ഒരിത് അത് അതെ അതെ അതെ വളരെയധികം
നല്ല ഒരു ബുക്ക്
അതെ ഏ നമ്മുക്കിപ്പം കറണ്ട് പോയാലും അതൊന്നു വേണ്ട നമ്മുടെ സിട്രിന്റെ അടിലിരുന്ന് പഠിക്കാം.
ആ അതെ അതെ സ്ടിറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്നിട്ടാണോ താങ്കള് പഠി
ഏ ഹേ അതിന്റാവശ്യം ഇപ്പളത്തെ കാലത്തില്ലലോ? പക്ഷേ നമ്മള് അങ്ങനൊരവസ്ഥ ലൂടെ കടന്നുപോവങ്കിപിന്നെ അ നമ്മള് ചെയ്യണം. അത്രയും അധികം നമ്മൾ ഒരു മുല്യത നമ്മുൾ നമ്മുടെ പഠനത്തിന് കൊടു ഇപ്പഴത്തെ കാലത്ത് അതെ ഞാനിപ്പം പഠിക്കുകയാണ്. താങ്കളു താങ്കൾ എന്താണ് ചെയ്യുന്നത്? അതെല്ലേ പക്ഷേ എന്റെ കല്യ ണം കഴിഞ്ഞിരിക്കുണു.
ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ആഹ് എന്നിട്ട് ഹസ്ബൻഡ് വർക്കെ
എനിക്കു ആറ് മക്കളുണ്ട്
ആറ് മക്കളൊക്കെ ഉണ്ടോ അല്ല ഇവരെങ്ങനെ ഈ കുട്ടികളൊക്കെ മാനേജ് പോകുന്നു ഈ വായനയും മറ്റ് കുട്ടികളെ നോക്കലും
അത് അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ചെറി റിച്ചാണെന്ന് മക്കളെ നോക്കി അങ്ങനെയല്ല മക്കളൊക്കെ മക്കൾക്ക് ഒരി ഒരിക്കലും തോന്നരുത് അവരെ നോക്കിയിരുന്നത് ഒരു മേ ടാണ് അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വരാ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഓരെ കാര്യങ്ങൾ നോക്കുന്നത് പക്ഷെ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യ നിങ്ങള് എനിക്ക് സെർവൻസ് ചെയ്തു തരുന്നതാ അതുകൊണ്ട് എനിക്ക് അവരെ ചെ അവരന്ന് പറയുമ്പോ മക്കളെല്ലാരും എനിക്കാണെങ്കിൽ രണ്ട് പ്രസവത്തിൽ മൂന്ന് കുട്ടികളാണ്
ഓ രണ്ട് പ്രസവത്തിൽ പോ ട്രിപ്പിലെറ്റ് ആന്നെല്ലേ ഇണ്ടായിട്ടുള്ളത് വാവൗ
ഏ രണ്ട് വർഷം കഴിഞ്ഞപ്പോ ആ കല്യാണം കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞപ്പോ ആ ആദ്യത്തെ പ്രസവുണ്ടായി അവിടുന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോ അടുത്ത പ്രസവം ഉണ്ടായി അപ്പൊ ആദ്യത്തെ മൂ ആ ആദ്യത്തെ അയ് മൂന്ന്
ആദ്യത്തെയില് ട്രി വെച്ച് ആ പിന്നെത്തേതിലോ ഓ രണ്ടും ഓ നിങ്ങളൊരു ഭാഗ്യം ചെയ്ത സ് സ്ത്രീ തന്നെണ്ടോ ഇങ്ങനെ ട്രിപ്പിലസിനെ ആവാനും വേണം ഒരു
അതെ അതെ അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചത് അവരാണെങ്കിൽ ഒരു ഒരു സെറ്റ് ഓഫ് കുട്ടികള് എന്താണ് നാലാം ക്ലാസ്സിൽ അല്ല ആറാം ക്ലാസ്സിലും ഒരു സെറ്റ് ഓഫ് കുട്ടികൾ എ ട്ടാം ക്ലാസിലാണ് പഠിക്കുന്നത് അപ്പൊ അവര് ഇപ്പോൾ സ്വ- മായി അവരുടെ കാര്യങ്ങൾ ചെയ്യൻ പ്രാപ്തരാണ്
ആഹ് അപ്പ ഈ ഒരു കുട്ടി വികൃതിയട്ടുമ്പോ മറ്റേ കുട്ടി വന്ന് വികൃതി-
ഇല്ല അവര് ഒരിക്കലും അവര് എനിക്ക് എന്റെ കുട്ടികളാണ് പറയിലോ വളരെെയധികം നിഷ്- കളങ്കതയും സമാധാനപരമായിട്ടും പോന്ന മക്കളാ എന്റെ പോലെ തന്നെ വളരെയധികം പ്രേമികളാണ് ബുക്കുവായന പ്രേമികൾ
ഓ കുട്ടികളിപ്പൊത്തന്നെ ബുക്ക്‌ വായ്ക്കണ ശീലം തുടങ്ങിയിട്ടുണ്ടല്ലേ ആ ആ അതെതെ അതെത്രേള്ളൂ ആ പിന്നെ വീട്ടിൽ സ്വന്തവായിട്ട് ലൈബ്രറി ഉണ്ടാവുമ്പോ കു-
അതെ അതെ പിന്നെ നമ്മളെന്താ വെച്ചാ നമ്മള് ഈ മൊബൈൽ ടാബ് അത് അങ്ങനത്തെ ഒന്നും പ്രമോട്ട് ചെയ്യുന്നില്ല യ്യ അപ്പോ ഇല്ല അതുകൊണ്ട് അവര് കൂടുതലും കാണുന്നത് ഇങ്ങൻത്തെ ഇങ്ങൻത്തെ വായനാപരമായ കാര്യങ്ങൾ മാ- ത്രമാണ്ട അവരതിലാണ് ഇൽ ആഹ് ബോറടിക്കും അങ്ങനെ ബോറടിക്കുമ്പം ബുക്ക്‌ ക്ക് അങ്ങനെ ബോറടിക്കാൻ മാത്രം സമയൊന്നും ഇവിടെല്ല കാരണം അമ്മളത്രയും ഒരു കാര്യമായ രീതിക്കണല്ലാതും
ത്തിലും
അതെ അതെ
ആഹ്
നമ്മളെങ്ങനെ വെച്ചാല് ഇല്ല നമുക്കിവിടെ കൊറെ പ്ലേ ഏരിയകളുണ്ട് എന്റെ വീ- ട്ടില്ലേ അപ്പൊ നമ്മളെല്ലാരും കൂടി അവിടെ കളിക്കും ചായ കുടിച്ചിരിക്കും സംസാരിക്കും ഭർത്താവ് വന്നാൽ ഭർത്താവുമായിട്ട് ഇണ്ടെന്നാ ഞാൻ വർക്കിന് പോ
അയിൻ്റ വർക്കാ ചെയ്യുന്നത്
ഞാൻ എന്റെ ഹസ്ബന്റിനെ ഹെൽപ് ചെയ്യാണിപ്പോ ഞങ്ങള് രു കമ്പിനി തന്നെ ഓണ ചെയ്യുന്നുണ്ട്
ഓ നിങ്ങടെ സ്വന്തം ഓൺ കമ്പനിയാണ് രണ്ടെണ്ണം കൂടിയാണ് ഇതൊക്കെ ചെയ്യണത്
അതെ അപ്പോ ഭർത്താവിനെ സഹായിക്കുക അതൊരു പേരിനൊരു സഹായവല്ല ച്ചാൽ ഭർത്താവിന് കമ്പനി ഞാൻ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ള രീതിക്കാണ് കാരണം അതെ അതെ അതെ എന്നു പറഞ്ഞാ അതൊരി ക്കിലും ഒരു ഒരു നാണക്കേടായി ഞാൻ പറയാല നാണക്കേട് ഒരിക്കലുല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവർക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഒരിക്കലും അത് കുറച്ചിലായിട്ടല്ല ഞാൻ പറയുന്നത് ഭർത്താവിൻ്റെ കമ്പനിയാ കാരണം ഭർത്താവിന് അതിലേറെ കാര്യം അതെ
മ്മള് വർ
അതെ അതെ അതെ ഭർത്താവാണെങ്കിൽ ഭർത്താവിന് എന്തെല്ലാം കാര്യങ്ങള് നോക്കി ചിയ്യാനുള്ളത് അപ്പൊ അദ്ദേഹത്തിന് ഒരു താങ്ങും തണലുമായി നിക്കാന്നുള്ളതല്ലേ ഒരു ഭാര്യയായ എന്റെ കടമ ഉം
പാവും അതെന്തായാലും ഇങ്ങനെ മൊത്തത്തിലുള്ള ബേർഡന് ഇപ്പ എന്തായാലും വരില്ലല്ലോ
അതെ ഉം ഞാന് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജോലിയും ചെയ്യുന്നുണ്ട്
ആ പഠിക്കുന്നുണ്ട് എന്താണ് പഠി എന്തിനാണ്
അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പി എച്ച് ഡി ആണപ്പൊ ചെയ്തൊണ്ടിരിക്കുന്നത് ഉം യാ യാ യാ യാ അതെ അതെ അല്ലെങ്കിലും ഞാനൊരു ഡോക്ടർ ആണ്
ആഹ് ആ ഓ അപ്പൊ സെക്കൻഡ് ഡോക്ടറാണോ ത് സെക്കൻഡ് ഫെലോഷിപ്പ് ആണോ ചെയ്യുന്നത് ഉം
ഞാൻ മെഡിക്കൽപരമായ ഒരു ഡോക്ടറാണ്
ഓക്കെ കെ
പോരാനാണ് ഇപ്പൊ ഞാൻ പി ജിയും വേറെ ഞാൻ ഡിഗ്രിയും ഇടുത്തിട്ടുണ്ട്
ഓ അപ്പൊ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പ എന്തായാലും കുട്ടികൾക്ക് അതിന്റെ നല്ലൊരു എഫക്ട് ട് വരും അത് വെറുതെല്ല ഇങ്ങനെ ബുക്ക് ഇങ്ങനെ വായി
കാരണം ഞാൻ ഓൾറെഡി ഒരു എം ബി ബി എസ് കഴിഞ്ഞു അതും പോരാത്തതിന്- ഇപ്പം ഞാൻ ഡിഗ്രി വേറെ ചെയ്തിട്ട് അതിൻ്റെ പി ജിയും ചെയ്തിട്ടുണ്ട് ഇപ്പോ പി എച്ച് ഡിയും ചെയ്യാൻ പോകും
ഓഹ് ഐസി
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചെയ്‌തോളണം എനിക്കാ ഒരു വിവരവത്
ആഹ്
അത് അൽ ഞാൻ പ്രായം കൊണ്ട് പ്രായംകൊണ്ട് കൊറവായിട്ട് പടി ക്കുന്നൊര് സ്ത്രീ അല്ല
അതെ പ്രായം കൊണ്ട് മാത്രല്ല ആഹ് പക്ഷെ പ്രായം ഇപ്പൊരു വിഷയം അല്ലല്ലോ പഠിക്കണതില് ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാൻ പറ്റ് റ്റ് ന്നോര് സംഭവാണല്ലോ
അതെ അങ്ങനെക്കാണ് ഇവിട് ഇപ്പഴത്തെ കാര്യങ്ങള് പോകുന്നത് താങ്ക് താങ്കൾ താങ്കൾ കല്യാണം കല്യാണം കഴിക്കാൻ പ്ലാനില് ലെ
ഇല്യ ഞാൻ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ലാ ഞാൻ ഇങ്ങനെ എന്തപ്പ കല്യാണം കഴിച്ചിട്ട് ഇപ്പ പ്രത്യേകിച്ച് നമ്മക്ക് അങ്ങനെന്നും ഇല്ലല്ലോ നമ്മള് നമ്മടെ ലൈ ജീവിതം ഇങ്ങനെ നമ്മടെ ആവശ്യങ്ങക്ക് വേണ്ടിട്ട് ഇങ്ങനെ പൂവ പിന്നെ നമ്മടെ വീട്ട്കാരെ ഇങ്ങനെ നോക്ക അതെക്കേണ് ഇപ്പത്ത പ്ലാന് കല്യാണം കഴിക്കാൻ അങ്ങനെ പ്ലാൻ ഒന്നും ഇൽ
അതെ അതെ അതെ അതെ
ഇനീപ്പ അപ്പത്തെ ഒരു സിറ്റുവേഷൻ കൊറച്ച് കഴിയുമ്പ നമുക്കൊരു പാട്ണർ വേണംന്ന് തോന്നുവാണേ
അത് നല്ലൊരു തീരുമാനം നല്ലൊരു തീരുമാനമാണ് എനിക്കതു ത്പോലെ എന്റൊരു സമയത്ത് പാർട്ണർ വേണമെന്ന് തോന്നിയപ് പ്പോൾ തന്നെയാണ് ഞാൻ
ആഹ് ആഹ് അതെ നമ്മക്ക് അങ്ങനെ തോന്നുമ്പോ മാത്രം ചെയ്താമതിഅല്ലാതെ നമക്കൊരു
അതെ തോന്നുമ്പ മാത്രം കയിക്കാൻ പറ്റിയ ഒരു സാദനം ആണല്ലോ കല്യാണം
നമുക്ക് വേണോന്നുണ്ടെങ്കി എപ്പ വേണെങ്കിലും കയിക്ക്
ക്കെ യ്ക്കതെ എത്ര വേണേലും കയിക്കാൻ പറ്റും
എത്ര വേണങ്കിലും കഴിക്കാൻ പറ്റ്
അതെ അതെ അതെ അത് അതങ്ങനെ തന്നെ ഇത് അതൊന്നും ഇപ്പൊരു വിഷയം അല്ലല്ലോ
ട്രല്ല നമുക്ക് പഠിക്കാൻ പറ്റും നമ്മള് എക്സ്പ്ലോർ ചെയ്യണു നമ്മടെ സാലറി ക്ക് കിട്ടണു നമ്മള് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റ് റ്റ് ണു ഒത്താനെ
തെ എക്സ്പ്ലോർ ചെയ്യാ അത് എന്റെ എന്റെ ഭർത്താവാ അങ്ങനെ ഒരു മനി ഷ്യനാണ് ഓഹ് ഞങ്ങള് നിങ്ങ നിങ്ങൾക് അറിയോ ഞങ്ങൾ ഞങ്ങളിപ്പോള് വേഗ അത്യാവശ്യം എത്രയോ കൺട്രികൾ എനിക്ക് പറയാൻ കിട്ടുന്നില്ല അത്രയധികം കൺട്രികൾ ഞങ്ങൾ ഏ ട്രാവൽ ചെയ്ത് ട്ടുണ്ട് നിങ്ങൾ
നല്ല എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുന്നത്
കഴിഞ്ഞ് നമ്മളൊരു മൂന്നാമത്തെ പ്രാവശ്യാണ് ഈഫിൽ ടവർ പോയിട്ട് ഉണ്ടായിരുന്നത്
ആ എനിക്കും പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഇഫ്
അതെ പാ പാ പാരീസ് ഒരു അ ടി പൊളി പ്ലേസ് ആണ്
ഉം പാരീസ്
അതെ എനിക്ക് എനിക്ക് ഭയ എന്തോ ഒരു ഹോംലി ഫീല് ആണ് പാരിസില് പോയാല്
എങ്ങനെയാണ് പോവല് ഫ്ലൈറ്റ് ല് പ്രൈവറ്റ് ഫ്ലൈറ്റ് പ്രൈ--വറ്റ് ജെറ്റ് വണം
ഇല്ല പ്രൈവറ്റ് ജെറ്റിലൊന്നല്ലേ അത് അതൊന്നും നമ്മള് അങ്ങനെ ഏ അങ്ങനെ യൂസ് ചെയ്യാറില്ല നമുക്ക് അത്രയും എ ന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്ര ത്രമാണ് നമ്മള് എമർജൻസി നമുക്ക് എവിടേക്കെലും എവിടേക്കെലും അത്രേം എമർജൻസി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാ പ്രൈവറ്റ് ജെറ്റ് ചൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കി നമ്മള് അ അങ്ങനെ എടുക്കാറില്ല നമ്മള് നമ്മള് സാധാരണക്കാരെ പോലെ
ആഹ അതെ അതെ അതെ അതെ ആ ആ അതെ അതെ ആ അതെ അതെ അത്യാവശ്യം റിച്ച് ആണെന്ന് നമുക്ക് അത്ര കുഴപ്പമില്ലാതെ എന്ന ശരിട്ടോ എന്നാ പിന്നെ വിളിക്കണ്ട്
ഓക്കെ ഓക്കെ ശരി